ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്.
എന്താ പണി?
പണി ഇത അടുക്കള ആരുന്ന് പണിയൊക്കെ കയ്ഞ്ഞോ
ഓ കഴിഞ്ഞു
ആഹ് ഭക്ഷണൊക്കെ കഴിഞ്ക്കില്ലേ ആഹ് ആഹ് കഴിഞ്ഞോണ്ടിരിക്ക്ന്ന്
ഏഹ്
ആഹ് എന്താ പരിപാടി
ജാ
ആഹ്
ഫുഡൊക്കായോ
ആഹ് ഫൂഡോക്കായി
ആടായില്ലേ ആഹ് മക്കളൊക്കെയ
മക്കളൊക്കെ സ്കൂള് പോയി
ആഹ്
അവിടെയോ
നമ്മടെ മോള് നെയ്സറില്
ആഹ് എപ്പഴാഞ്ഞി വരിയാ നെഴ്സറി ആവുമ്പ നേരത്തെ വിടൂലോ ല്ലേ
ആഹ് നേരത്തെ വിടും മൂന്നരക്കെ ആകുമ്പോം കൂട്ടാൻ വേണ്ടി പോണം
ആഹ് അവിടടുത്തന്നെണോ
ആ അവിടെ അടുത്തു തന്നെ രാവിലെ ആക്കി കൊടുത്ത് ഒരു പത്തേക്കാലൊക്കെ ആകുമ്പ പോണം ഇവിടുന്ന് ആഹ്
രാളോ
ആഹ് ഒരാളന്നേള്ളൂ
ആഹ്
ഒരു മോളുൺ
ആഹ് ആഹ്
അവിടെയോ
ഇവിടെ രണ്ടാളാ
ആഹ്
വൽതി ഏഴാം ക്ലാസ്സിലും ചെറ്ത് രണ്ടാം ക്ലാസ്സില
മഴയൊക്കെ ഇണ്ടൊന്ന്
ഇന്ന് മഴ യല്ല ഇന്ന് ഇങ്ങനെ കൊറച്ച് വെയിലുണ്ട്
ആഹ് ഇവിടെ നേരത്തെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് ഇപ്പോ വെയിലൊറക്ക്ണ്ട് ആഹ്
എന്തൊക്കെയാരുന്ന് സ്പെഷ്യല്
ഇന്ന് സാമ്പാർ ണ്ടാക്കി
ഏഹ്
ന്ന് മീ ഇണ്ട്
ആഹ് തേങ്ങ അരച്ചാണോ സാമ്പാറെക്കല്
ആഹ് തേങ്ങ വറുത്തരച്ചിട്ട്
ആഹ് അതില് നല്ല ജീരകിടുവോ വറുത്തരക്കുമ്പോ
കൊറച്ച്
ആ
പിന്നെ കടുകും ഉലുവയൊക്കെ കുറച്ചായിട്ടിട്ട്
ആഹ്
ആ
ഉഴുന്നുടും കുറച്ച്
അങ്ങനെ കടിക്കൂലെ
ഏ അത് പറക്കണേല അവൻ കൊഴപ്പില്ല
ആഹ്
നല്ലോണം വറുത്തിട്ട് പിന്നെ മിക്സിൽ അടിക്കല്ലോ അപ്പൊ പിന്നെ അങ്ങനെ അറിയൂലെ
ആഹ് തേങ്ങ വറക്കുമ്പോ അല്ലേ
അ തേങ്ങ വർക്കുമ്പഴെ
ആഹ് അതിന് വേറെ ടേസ്റ്റ് ആയിട്ട് വരുവോ
നല്ല ടേസ്റ്റാ
ആഹ്
സാമ്പാറിന്റെ മാതിരിയണ്ട്
ആഹ് ആഹ്
ആഹ് കുറച്ചണ്ട് തേങ്ങ വറക്കുന്നല് കൊറച്ചടങ്ങള്
ആഹ്
ആഹ് അവിടെന്നന്തോ സ്പെഷൽ
ഇന്ന് മീനന്നെ
ആഹ് ഇവിടെ മീൻണ്ട് മീനുണ്ട്, പച്ചക്കറി ഉണ്ട് റോഡ് സൈഡിലാണോ വീട്
ആഹ് നല്ല റോഡ് സൈഡിനൊന്നുംല്ല ചെറിയൊരു റോഡണ്ട്
ആഹ് മഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
മഴൊക്കെ പെയ്തപ്പോ നല്ലോണം പെയ്തു പക്ഷെ ഇന്ന് രാവിലെക്കെ എനീയിച്ചപ്പ ഇന്ന് മഴക്കാലായി തൊടങ്ങിയന്ന് വിചരിച്ച് പക്ഷെ പിന്നെ അങ്ങനെ വെയിലാ വെച്ചു രാവിലൊക്കെ നല്ല മഴ എനീച്ചപ്പൊ
ഇവിടെ രാവിലൊരു മഴ ഉണ്ടായിരുന്ന പിന്നെ തിരുമ്പിയൊക്കെ ആറിയിട്ട് വന്ന കുറച്ച കഴിഞ്ഞപ്പ പിന്നെ തുടങ്ങി ഇപ്പല്ല ഇപ്പൊക്കെ പോയി ഇപ്പൊക്കെ എടുത്തണ്ടോന്ന് ഞങ്ങളിവിടെ ഉള്ളിലേക്ക് വെച്ചപ്പോ മഴയൊക്കെ പോയിനി ഇപ്പ തിരിച്ചടാവയ്യ
ആഹ്
ആഹ് ഇവിടെ ഇളച്ചന്റെ മക്കളും ഉണ്ട് ഇളച്ചനും ഇളച്ചനും അമ്മയും ഞങ്ങളും ഉള്ളത് മക്കളെ ഡ്രസ്സൊക്കെ ഉണ്ടാവും ഒരു മൂന്നാള് തന്നെ ആഴിച്ചിട്ടുണ്ടാവും കൊറെ
ഹസ്ബന്റ്
ഹസ്ബൻഡ് നാട്ട് തന്നെ കല്പ്പണൊക്കെ ആയിട്ട് പടവൊക്കെ തേപ്പും പടവനൊക്കെ മ്മ് ഇടെ പോയി ഇവിടെ ആ ഇടെഅടുത്ത് തന്നെ പണി ഭക്ഷണക്കെ കൊണ്ടവണം ആഹ് ഓരു കൊണ്ടോവും രാവിലെ ആ കരാറായിക്കൊടുക്ക അപ്പൊ പിന്നെ അവര് കൊണ്ടപോകാ രാവിലെ അപ്പൊ പിന്നെ പ്രശ്നല്ല ചോറു കറിം ആഹ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കൂടി വെക്കും വേഗം തന്നെ
ഏ എങ്ങനെയാ അപ്പ വക്കൊ അതോ വൈകുന്നേരം വേറെ
അല്ല ഒരു പത്ത്ണി ഒക്കെ ആവുമ്പോ വെക്കും.
അ അ
ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെക്കും എന്നാ പിന്നെ വൈകുന്നേരം പിന്നെയും കേറണ്ടല്ലോ. അപ്പൊ ചൂടും ഉണ്ടാവും കുറച്ച് അടുപ്പുമ്മെത്തന്നെ വെക്കുമ്പോ
ആഹ്
ആ അങ്ങനെ
ഉം
അല്ലെ പിന്നെ നേർത്തെ വെക്കുമ്പോ പിന്നെ ഓര് പോവുമ്പോ റേഷനരി ഇട്ടാ വെക്കാ അപ്പൊ പിന്നെ വൈകി കേടന്നോൺ ചെയ് ഓർക്ക് മാത്രം ഒള്ളൂ. അച്ഛനും ഏട്ടനും വേണ്ടി മാത്രം
അപ്പൊ എളച്ചനെന്താ ജോലി
ഓര് സെൻ്ററിങ്ങിന്റെ ഒക്കെ
ആ ആ
ഓർക്കും ചോറ് കൊണ്ടുവണോ
എ പിന്നെന്താ കുളി ഒക്കെ കഴിഞ്ഞാ.
ഓ അത് രാവിലെ കഴിഞ്ഞു. ഓളെ നഴ്സറിയിലാക്കാൻ പോവുമ്പോ
ആ
കുറച്ച് കേറി പോവാണ്ട് അപ്പൊ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആക്കും.
ആ
പിന്നെ ഇതിനാണ് നേരം വൈകി ചോറൊക്കെ ആവുമ്പോ രണ്ടാമത് നഴ്സറിയി പോയി വന്നെട്ടെല്ലാം ഒക്കെ റെഡിയാക്ക അപ്പൊ പിന്നെ
ആ
ആരുദ്രം പിന്നെ ഒരു മണിയൊക്കെ ആകുമ്പോത്തിന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരാണ് പണി
ഏ അഹ
എൽ കെ ജിലാ യു കെ ജിലാ
നെയ്സറീലന്നെ നെയ്സറില് ഈ പ്രാവശ്യം യു കെ ജി എൽ കെ ജി ചേർക്കാനായേണ് നാലു വയസ് ആവണ് അപ്പം എന്താ ഓള് അതിന് കൊറച്ചായിട്ടുള്ളൂ നെയ്സറീല് അന്നെ പോവലൊടങ്ങീട്ട്.
ഏ
കുറച്ചും കൂടെ കഴിഞ്ഞിരുന്ന യു കെ ജിയിലേക്ക് ആക്കാ വിചാരിച്ചിട്ടെയ്ന്
ആ ആ
അല്ലെങ്കി എൽ കെ ജിയിലേക്ക് ഓളെ പാകം പോലെ ചെയ്യാ വിചാരിച്ച്. പിന്നെ ആധാർ കാർഡ് ഒന്നും എടു ത്തെട്ടുല്ലേന്. അതില്ലാത്തോണ്ട് ഒന്നാമത് ആക്കാൻ കഴിഞ്ഞീല്ലേന്ന്
ആ ആ
പിന്നെ വീട്ടിലൊക്കെ പോവാറില്ലേ.
ഓ വീട്ടിൽ ഞങ്ങള്പോയി വന്നു. ഓക്കും മോക്ക് ചെറിയൊരു ചുണ്ടുമ്മേ ഒരു കുരു ഉണ്ടേന്. ആ ചുണ്ടിന്റെ സൈഡിലായിട്ട് പല്ലിന്റെ ഒക്കെ അവിടായിട്ട് അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഇവിടെ കുറെ കാണിച്ച്.
ആ
അപ്പൊ കൊറെ കാണിച്ചു പിന്നെ ഞങ്ങള് അവിടേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ടാവ്ട്ന്ന് കാണിച്ച്
ഏ
ഉം കൊറവ്ണ്ട് എന്തോരം ആ കുർച്ച് ദൂരണ്ട്വ്ട്ന്ന്
ഞങ്ങ ഇവിടുന്ന് പോകുമ്പോ കൊറച്ചു നേരകും അടത്തുമ്പോ ഉച്ചക്ക് കൈ ആവും ഉം രാവിലെ പയനൊന്ന് പതിനൊന്നു മണിക്കൊക്കെ ഇവിടന്ന് ഇറങ്ങിയാല് ഒര് മൂന്നര ന്റെക്കെ അടുത്താകും. ബസ്സിലൊക്കെ പോവാണെങ്കില് ഉം അത് ബസ് കിട്ടി പിന്നെ മാറി കേറൊക്കെ വേണെ
ആ അപ്പൊ കൊറവുണ്ടോ മോക്ക് കൊറവുണ്ടോ.
ആഹ കൊറവുണ്ടോക്ക ഇപ്പൊ കൊറച്ച ചുരുങ്ങിനത്. എന്താന്ന് വെച്ചപ്പോ ഡോക്ടർ ചിലപ്പോ ഈ പല്ലല് കടി. ക്കുമ്പോക്കെ ഉണ്ടാവല്ലോ നമ്മള് ചുണ്ടി ന്റെ അവിടെ അങ്ങനെ ഉണ്ടാവൻ ഇതന്ത് പിന്നെ അല്ലെ ഇങ്ങനത് ഇങ്ങനെ പോക്കൊക്കെ ചെയ്യ ഒരു എൻ്റെ മഷി ഐപക്ഷെ ഓക്ക് ഭയങ്കര പേടിയാണ് നോക് അപ്പൊ പിന്നെ അമം ആഹ നോക് ചെലപ്പോ അങ്ങനെ തന്നെ മാറുംന്നറഞ്ഞു
ആഹ
പേടിക്കേണ്ട ഒന്നും ഇല്യ എന്നറിഞ്ഞി എന്നാലും മെടുക്കലേക്ക് ഒന്ന് കാണിച്ച് നോക്കണോ.. ആഹ ഓക് ആദ്യം സൂചിക്കാനാ പേടി.
ആഹ
കൊയ്ഞ്ഞളകും സൂജിക്കെണെ കണ്ടാല്.
ഹെഹ
ആഹ അങ്ങനെരു പേടിയാ ഓ അപ്പൊ ത് വെച്ചതാക്കിയില്ല അന്നാ മെഷീൻ കണ്ടപ്പോേ ഓള് സമ്മയ്ക്കുണുല്ല എന്തോ സാനം തുഞ്ചിത്ത് ങ്ങനെ ആക്കാനേ ഉള്ളൂ എന്ന് ചെറുതാണ്ിചുൽ ചുൽ ചുൽ ചേന. സൈഡിലാക്കാനള്ള ഒന്നും പേടിക്കേണ്ടന്നാണ് പക്ഷെ ഓക്ക് പേടി. പിടികൊടുക്കാൻ കിക്കും പേടി അങ്ങനെ പുളഞ്ഞ കളിക്കുമ്പോ ചെിലപോ പിന്നെ അവിടെ വലിയ ആശുപത്രി ഒന്നുംല്ലേന്ന്. ആ ഒരേ കിലിനികെയിനി ഡോക്ടർ നിക്നെ ഹെ
പിന്നെന്തൊക്കെയാ
പിന്നോകെ നല്ലത് നല്ലേഭക്ഷണയച്ച
ഇല്ല കഴിച്ചില്ല കഴിക്കണം വിചാരിച്ച ങ്ങെനെനി ക്കായിരുന്നു.
ഞാനും കഴിച്ചല്ല അച്ച അമ്മയൊക്കെ ഉണ്ട് ആ കൊറച്ച കണ്ടായിട്ട് ആ ഇപ്പൊക്കെ ആയോ ചോറ് ആഹ കൊറച്ചന്നെ ആയ ഭാഗം പോലെ.
ഏ അഹ്
ഉം
ട്രരുന്ന് പുറത്തൊക്കെ പോവാറുണ്ടോ കറങ്ങാൻ പോവാറുണ്ടാ.
ഇല്ലേ കറങ്ങാൻന്നാൾ ഇതിടക്ക് വീട്ടക്ക് പോയപ്പോ അമ്മന്റെകൂടെ അമ്മന്റെ കുടുംബശ്രീന്റെ തോഴി ലൊരപ്പിൻ്റെ ഗ്രൂപ്പ്ന്ന് ഒരു ടൂറൊക്കെ പോവാണ്ടന്നാൾ. കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ ആ അവിടെ അന്നെ ആക്ക് അമ്മമാരായപ്പോ അന്നൊരു മയന്റെ സമയമായിരുന്നു അങ്ങനെങ്ങള് പിന്നെ അവിടെ അമ്മയൊക്കെ പോകുമ്പോ അവരെ കൂടെ പോയി ല്ലാണ്ടെ ഇവിടുന്ന് ഇടക് ക് ത ചാലിയത്ക് ക്കൊക്കെ അങ്ങനൊക്കെ പോവുള്ളൂ
ആഹ
ഉം കോഴിക്കോട് കോഴിക്കോടല്ലോ അവിടെ ചാലിയത്ത് ഫറോക്ക് അടന്ന്ങ്ങട്ട് പോവാള്ളേ
ആ
ആ അവിടേക്ക്എടക്ക് ഞാ പോലണ്ട്മോള്ങ്ങനെപോണംന്ന് അറീമ്പേയ് ആ ടൂറൊക്കെ പോയിന്നോ വെക്കേഷൻല്
എങ്ങനെ?
വെക്കേഷൻ ടൂർ ഒക്കെ പോയോ?
ഇല്ല എവിടിം പോയില്ല അന്ന് ചൂട് അറ് ഞ്ഞാണ്ട് അങ്ങനെ ഔടിം പോയിട്ടില്ല.
ഏ
അങ്ങനെ ബീച്ചിലൊക്കെ പോകുന്നല്ലാതെ
ആ
ത്ത്ക്കൊന്നും പോയില്ല
ആ ഞങ്ങളതിനാ വണ്ടി പോയി പിന്നെ, ഏട്ടന് വണ്ടിയുല്ല അപ്പൊ പിന്നെ ബസ്സിനന്നെ പോയി പോരണ നേരത്ത്പോരണം അപ്പംഅഹ് വെയിലിൻന്റെ സമയത്തലെ. ബ സ്സെക്കെണ്ട് പിന്നെ വൈകുന്നേരം പ്പം കയിഴൂലല്ലോ രാ- ത്രി പോരാന് ആ അപ്പൊ പിന്നെ ഞങ്ങള് രാ ഒര് ഉച്ചക്കൊക്കെ പോയിട്ട് വൈനാരാ യപ്പോ തിന് ഇങ്ങട്ട് പോന്ന് ഏട്ടടെ പോകുവാണെങ്കില് വേ പോയ്ക്കോളീം ഇല്ലേൽബസ് ഇട്ട്ല്ലെങ്കിൽ നേരം വൈ-
ആ
ആ അമ്മേൻ്റകൂടെ പിന്നെ അവിടെന്ന് പോയതു വണ്ടി വിളിച്ച് പോയതോണ്ട് അ പിന്നന്ന് മഴ ക്കാറിൻ്റ സമഴേന്നു മഴന്റെസമേന്നു അ പ്പോ വെയിലുംല്ല മഴേല്ല അങ്ങൻ ത്തെ തിലേ ന്നു ആ അപ്പൊ നല്ല രു തില് ആ അപ്പൊ നല്ലൊരു കാലാവസ്ഥയേ ന്നു അങ്ങനെ പിന്നെ കോ ക്കോട് അവിടൊക്കെ പോയി കോഴിക്കോടൊക്കെ നമ്മള് പോവല്ണ്ട് പക്ഷെ വീ ടൂറായി പോകുമ്പോ. അങ്ങനെ പോയി രക്ഷി ഉം,
ആ
ഉം,